ഓ
ആ കേൾക്കണില്ലേ
ആഹ് കേൾക്ക്ണ്ടല്ലോ
ആ എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം എന്താ
ഇവിടേം നല്ല വർത്താനോ ഇന്നിപ്പോ ഒയിവുള്ള ദിവസായോണ്ട്‌ അങ്ങനെ പെരേല് ഇരിക്കാ ക്കാണ് ആ നിങ്ങളിന്ന് പണിക്കൊന്നും പോയില്ലേ
ഒയിവ ഞായറാഴ്ച ആയിട്ടുള്ള ഒയിവാ ആഹ് ഹലോ ഹലോ
ഹലോ
ഹലോ റേഞ്ച് കുറവാണല്ലോ റേഞ്ച് കുറവാണല്ലോ ഹലോ
ക്കില്ലല്ലോ റേൻജ് ഇല്ല്യ
ആഹ് ഇപ്പം കേക്ണ്ട് ല്ലേ
ആഹ് ഇപ്പ കേൾക്ണ്ട്. ഇതുവരെ കേൾക്കുന്നില്ലേനി എന്തോ റേഞ്ച് ആഹ് പറഞ്ഞോളി
ഏഹ്
ഹലോ ഹലോ
ആ ഇപ്പൊ കേക്കണ്‌ണ്ടോ
നെറ്റ് കൊറവാണോ ഇന്നത്തെ നെറ്റ് തീർന്നിട്ടുണ്ടോ
ആ ഓക്കെ നിങ്ങളെന്താ ചോയിച്ചേ ആ ഇപ്പ ക്ലിയർണ്ട് നിങ്ങളെന്താ നേരത്തെ ചോയിച്ചേ ഞാൻ കേട്ടില്ല ആ കേൾക്കുന്നുണ്ട്.
ആ
നേരത്തെ എന്താ ചോദിച്ചത്?
ഞാൻ ചോയിക്ക ചോയിക്കണതെ
ആ
ഏ മില്ലില് മില്ല്ന്നൊക്കെ സാധനങ്ങള് വാങ്ങീയിട്ട് ബിസ്നസ് ചെയ്യൊല്ലോ.
എങ്ങനെ ഈ ആ ഇപ്പൊ ആ അതായത് ഈ പൊടികളൊക്കെ ആട്ട, ആ തേങ്ങ ആട്ട പൊ പൊടികളൊക്കെ പൊടിച്ചു കൊടുക്ക അതാണോ?
അവ്ടുന്ന് വാങ്ങിയിട്ട് നമ്മള് ഈ ഓരോ വീടുകളിലോടെ ബിസൻസ് ചെയ്യൂല്ലേ
ആ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്ത് വിൽക്കുക.
വിക് അത് ഞമ്മളിപ്പോ ഈ മുബൈലിലുള്ള ആപ്പ് മുഖേന എങ്ങനെ ബിസിനസ് ചെയ്യലെന്ന് അറിയതിനെ പറ്റിയ വല്ല പു ടുത്തംണ്ടോ?
മൊബൈല് ആപ്പായി ആ അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മള് മീഷോ അങ്ങനെ താമസ അങ്ങനത്തെ ആപ്പുകളക്കെ ഇണ്ട്. അതിലിപ്പോ നമുക്ക് നമ്മ നമ്മള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു വെല നിശ്ച യിച്ച് അതിലിടാ അതിന്റെ ഫോട്ടോ എടുത്ത് അതിലിടാ അപ്പൊ അതില് അതിന്റെ ആവശ്യക്കാർ നമുക്ക് ഓഡർ തരൊല്ലോ ഓഡർ തരുമ്പോ നമുക്ക് അങ്ങനെ അങ്ങനെ അയച്ച കൊടുത്ത് അങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്യാ. പക്ഷെ നമുക്ക് വ മില്ല് ആ
അതെ ഞമ്മളിപ്പോ സാധനങ്ങള് ഒന്നായിട്ട് വാങ്ങിട്ട് പൊടിപ്പിച്ചിട്ടേ
ആ
സാധനങ്ങള് ഒന്നായിട്ട് ഹോൾസൈഡ് ആയിട്ട് വാങ്ങ ഏ ഹോൾസെൽ ആയിട്ട് വാങ്ങി ചെറിയ കീ സുകളിലാക്കിട്ട് നമ്മള് അങ്ങനെ ബിസ്നസ്സ് ചെയലാണോ അതല്ലാതെ സെയിൽസ് ചെയ്യലാണോ ഏറ്റവും നല്ലത് കൊണ്ടുപോയിട്ടുള്ള സെയിൽസ് ഇണ്ടല്ലോ. കൊണ്ട്പോയിട്ടുള്ള സെയിൽസ് ഇണ്ടല്ലോ ഞമ്മള് ചെയ്യണത് കൊണ്ടോയിട്ടുള്ള സെയിൽസാ.
ആ അതെ അതെ.
കൊണ്ടോയിട്ടുള്ള സെയിൽസാണോ നല്ലത് അതല്ലാ
ആ
കിട്ടാൻ പോന്ന ലാഭം കിട്ടണ ഞമ്മക്ക് മെനക്കെട് ഇല്ലായിരുന്ന ഇപ്പ ഏതാ
മെനക്കെട് ഇല്ലാത്തത് വച്ചാ നമ്മള് കൊറിയർ അയച്ച് കൊടുക്കുന്നത് ഒരു എളുപ്പമാ നമുക്ക് പോയി അങ്ങനെ ഓരോ വീടുകളിൽ പോയി കൊടുക്കേണ്ട ആവശ്യം ഇല്ല പക്ഷേ പക്ഷെ നമ്മള് ഓൺലൈനായിട്ട് ഇങ്ങനെ അയച്ച് കൊടുക്കുന്നതിന് നമുക്ക് ആദ്യം ഓഡറുകൾ കിട്ടണം. ഓഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോ ആളുകളൊക്കെ സാധനങ്ങൾ ഓഡർ ചെയ്യല് അതിന്റെ റിവ്യൂ നോക്കിയിട്ടാ കൊ റെ ആൾ വാങ്ങി നല്ല സാധനാണോ അല്ലെ ഓർക്കരു വിശ്വാസം വന്നാലേ ഓല് ഓർഡർ ചെയ്യും അങ്ങനത്തെ പ്രശ്നംണ്ട് ഇപ്പം നമ്മള് പോയി സെയി സെയില് ചെയ്യുമ്പോ നമ്മളിപ്പോ നമ്മൾ ഓരുക്ക് സാധനങ്ങളൊക്കെ കാണിച്ച് കൊടുക്കുമ്പോ ഓല്ക്ക് ബോധ്യവും നല്ല സാധനാണ് അപ്പൊ ഓരു വാങ്ങും പെട്ടെന്ന് വാങ്ങും ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് നല്ലതാന്ന് ആ സൈറ്റിൽ നിന്ന് നമ്മൾ കാണുമ്പോ ബോധ്യപ്പെട്ട ട്ടാലേ ആൾക്കെ ഓർഡർ ചെയ്യുള്ളു അങ്ങനത്തെ ഒരു പ്രശ്നം ഇണ്ട് അയിന് നമ്മള് ആദ്യേ തൊടങ്ങി നമ്മള സാധനങ്ങൾ നല്ലതാന്ന് കുറേ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം എന്നാലേ ആളുകൾക്ക് ഓർഡർ ചെയ്യുള്ളു ഇതിപ്പോ നമ്മൾ കൊണ്ടുപോയി സാധനം കൊടുക്കുമ്പോൽക്ക്
എങ്ങനെയ നമ്മളിപ്പ ആദ്യാ ആദ്യായിട്ട് ഫസ്റ്റ് ഒരു പരസ്യം കൊടുക്കുകന്നറിയോ പരസ്യം കൊടുക്കൂലേ നമ്മള് പരസ്യം കൊടുക്കുമ്പോഴല്ലത് ഏ
ആ അതെ അതെ ആഹ് പരസ്യം കൊടുക്കലെങ്ങനെയന്ന് വെച്ചാല് അതിന് നമ്മള് നമ്മള് ഇൻസ്റ്റഗ്രാമ ഒക്കെല്ലേ വാട്സപ്പ് ഇൻസ്റ്റഗ്രാമ് അതിലൊക്കെ ഇതിനായിട്ടൊരു പേജ് തുടങ്ങുക ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ ഒരാൾ കുറെേ ആൾക്കാര് ബിസ്സി ബിസിനസ്സ് ചെയ്യുന്നവരുണ്ട് ഏ അപ്പ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തൊടങ്ങിയിട്ട് അതിൽ നമ്മളെ പ്രൊഡക്റ്റ് കുട്ടിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇടുക
ഉം
അപ്പൊ അത് ആളുകൾ ങ്ങെ കാണുല്ലോ കാണുമ്പോ ആളുകൾക്ക് നല്ലതോ ചീത്തതോ അപ്പൊ അത് ഓർഡർ ചെയ്യാനുള്ളൊരു ആളുകൾക്കുണ്ടാവും നല്ലതാണെന്ന് തോന്നിയാണ്ട് അങ്ങനെ നമുക്ക് ഓർഡറുകൾ ഇണ്ടാക്കാം അതുപോലെ വാട്സആപ്പില് സ്റ്റാറ്റസ് ഇട്ടാണ്ടേ ഒരു സാധനം നമ്മളടുത്തുള്ള പ്രൊഡക്ടിന്റെ ഫോട്ടോ എടുക്കുക
ആഹ്
ആ എന്നിട്ട് അത് സ്റ്റാറ്റസ് ഇടുക അപ്പൊ ആളുകള് കാണുമ്പോ അതിന്റെ വിലയും കൂടെ ഇട്ടാല് വിലക്കുറവില് നല്ല സാധനങ്ങളൊക്കെ കിട്ടണത് ആളുകൾ കണ്ടാല് അങ്ങനെ നമ്മുക്ക് ഓർഡർ കിട്ടും പരസ്യം ചെയ്യാനുള്ള സ്രോതസ്സാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്
ഉം ഇപ്പൊ ഞാനിങ്ങനെ ഈ സാധനങ്ങള് സെയിൽസ് ചെയ്യുമ്പളേ ഇപ്പൊ ഒരു സ്ഥലത്ത് കണ്ട് ഈ ഗപ്പി എറിയണ മീനില്ലേ
ആഹ് ആഹ് ആഹ്
ല്ലെ അതില്ല അത് ഒരു സ്ഥലത്ത് ഇഷ്ടം പോലുണ്ട് ഇപ്പൊ ഇവിടെ എടവണ്ണപ്പാറടത്ത് ഒരു സ്ഥലത്തുണ്ട് കൊറേ ഗ ഗപ്പിന്റെ ഫാമ് അവിടെ ഒരാ ഒരാൾ പോലുംല്ല ഒരാൾ
ആഹ്
അൻപതിനായിര അമ്പതിനായിരത്തിന്റെ ഒക്കെ കച്ചവടം നടക്കണ്ട്ന്ന് പറഞ്ഞു അത് ഏത് ഐഡിയ കൂടെ ആരിക്കും ഇങ്ങനെ ഇങ്ങനെ പര എവിടന്നൊക്കെ വന്ന് വാങ്ങലാന്ന് പറഞ്ഞു ഇങ്ങനെ പരസ്യം കൊടുത്തിട്ടാണ്ന്ന് പറഞ്ഞെ
ആ അതെ അത് ഇതുപോലെ ആ ഓരങ്ങനെ എന്തേലും ഇൻസ് ഇൻസ്റ്റഗ്രാമിലോ അതുപോലെ യൂട്യൂബിലോ അതുപോലെ തന്നെ മറ്റേ വാട്സആപ്പിലൊ ഒരു സ്റ്റാറ്റസ് ഇടുവല്ലോ മീനിന്റെയും അങ്ങനെ അത് എല്ലാരും കണ്ടാണ്ട് ആ സ്ഥലത്തേക്ക് ക്കാളുകൾ വാങ്ങാൻ വരുന്നതാണ്
ആഹ് അപ്പൊ നമ്മൾ അങ്ങനെ പരസ്യം ചെയ്താല്
ആഹ് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ സൗണ്ട് ചെക്ക് ക്ക് വര്ന്ന്ണ്ട് എടക്ക് സ്റ്റക്ക് വന്ന് അയിന്റെ ഇടക്ക് ങ്ങള് പർഞ്ഞ ആഹ് ഇല്ലല്ല ഓഫ് ആയിട്ടില്ല പർഞ്ഞോളി പർഞ്ഞോളി
ഉം അത് ചെ അതെ ആ രൂപത്തിലാകണെങ്കിലേ
അഹ്
ഞമ്മളാദ്യം എന്ത് ചെയ്യണം ങ്ങനെ ഈ ഒരാപ്പ് തൊടങ്ങണംലേ
അഹ് ആപ്പ്ന്നല്ല പി ഒരു അക്കൗണ്ട് തൊടങ്ങ ഇന്സ്റ്റഗ്രാമിലൊരു അക്കൌണ്ട് തൊടങ്ങ
ഉം അക്കൗണ്ട് തുടങ്ങിയിട്ട് അയില് അമ്മള് അപ്പൊഴ് പരസ്യം കൊടുക്കണെങ്കിലേ ആഹ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അയില് പരസ്യം കൊടു ക്കെ അപ്പൊ അയിനായിട്ട് ഒരു ആപ്പ്ണ്ടോ?
ആപ് ആപ്പല്ലാ ഒരു ആപ്പ് ഇൻസ്റ്റഗ്രാം പറഞ്ഞ ഒ രാപ്പാണെ ആപ്പില്ന്ന്ട്ട് നമ്മളൊരു അക്കൗണ്ട് തുടങ്ങി ട്ട് അയില്ങ്ങെ ഇടുമ്പോ എല്ലാരും കാണും
ആഹ്
ഒരു ഓപ്പൺ അക്കൗണ്ട്ണ്ടാക്ക് പ്രൈവറ്റ് അക്കൗണ്ട് അല്ലാതൊരോ ഓപ്പൺ എല്ലാർക്കും കാണാൻ പറ്റ്ണ രീതിയില് ഇപ്പോ യൂട്യൂബിലൊക്കെ ചാനൽ ലൊക്കെ തൊടങ്ങണ പോലേണ് ഇൻസ്റ്റഗ്രാമില് ഒരു അക്കൗണ്ട് തൊടങ്ങാ അപ്പോങ്ങനെ തൊടങ്ങീട്ട് അയില്ടാ
ആത് ശെരി അപ്പോ അത് ഞമ്മള് തൊട തൊടങ്ങണങ്കില് ഫസ് സ്റ്റിലേ ഞമ്മളെന്താ ചിയ്യണ്ടിയേത്
ഫസ്റ്റില് നമ്മള് ഉം മൊബൈലില് പ്ലേ സ്റ്റോറ് ഓണാക്കാ പ്ലേസ്റ്റോറിന്ന് ഇൻസ്റ്റഗ്രാം ന്ന് പറഞ്ഞ ഒരു ആപ്പ് സെർചെയ്യാ അപ്പോ ഒരാപ്പ് കിട്ടും
ആഹ്‌ ഇൻസ്റ്റാഗ്രാമ് എന്നെഴുതി കൊടുക്കലോ
ആഹ് ഇൻസ്റ്റഗ്രാമ്ന്ന് എഴുതി കൊടുക്കാ
ഉം
അപ്പോ ഒരാപ്പ് കിട്ടും ന്നിട്ട് അത് ഓണായി വന്നിട്ട് അയില് ഒരു അക്കൗണ്ട്ണ്ടാക്ക അമ്മളെ പേരോ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താ ണ്ട് ആഹ്
അത്പ്പ ഞമ്മക്ക് വേറെ ഞമ്മക്ക്ള്ളേ അക്കൗണ്ട് തന്നെ അല്ലേ വേറെ അക്കൗണ്ട് ആണോ സാധാര ണെ ഇപ്പം യൂട്യൂബിലോ മറ്റുള്ളേലൊക്കെ കൊടുത്ത അക്കൗണ്ട് ഉണ്ടാകുല്ലോ അ
ആഹ് ആഹ് ആഹ് ആ അക്കൗണ്ടന്നെ കൊടുത്താ മതി
ആഹ് അത് ശെരി ന്ന്ട്ട്
അപ്പോ അപ്പോ പിന്നെ അത്ര പണിയുള്ളു അപ്പോ പിന്നെ എന്നിട്ട അയില് അമ്മക്ക് അമ്മളെ പ്രൊഡക്റ്റ് ഒക്കെ ഫോട്ടോ സൊക്കെ അയച്ച്ടും ഏഹ് ഫോട്ടോസൊക്കെ അയ്ച്ച് അമ്മക്കങ്ങനെ പരസ്യം ചെയ്യാം നമ്മുടെ സാധന ങ്ങളെ അങ്ങനെ പരസ്യം ചെയ്യാ അപ്പൊക്ക് ആളുകളിങ്ങെ കാണും അയില്ന്ന്ട്ട് അമ്മ ക്ക് നമ്മളെ നമ്പർ ഫോൺ നമ്പറൊക്കെ കൊട്ക്കാ അപ്പൊ പിന്നെ ഫോൺ നമ്പർക്ക് കോള് വരും ഓഹ് ആഹ് അങ്ങനെയാണ് അതില് പരസ് കൊടുക്കല്
ആ ശരി അപ്പൊ ഇത് അയിനെ പറ്റി അല്ലോണം അറിയണംലേ
ആ അത് അറിയാനും അധികൊന്നുല്ല്യ കുറച്ച്പ്പൊ നമ്മള് ഒരു ദിവസം ചെ യ്താ തന്നെ ഒന്ന് രണ്ട് ദിവസം ചെയ്താല് അത് മനസ്സിലാ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചൊക്കെ പെട്ടെന്ന് പഠി ച്ചെടുക്കാം പറ്റൂ
അ ശെരിക്കറീണ ആളോട് ചെയ്യിച്ചണം അല്ലെങ്കിൽ തെറ്റി പോകൂലെ
ആ ആ ആആ ചെയ്യിക്കണം അപ്പൊ നിങ്ങക്ക് വാ ന്നാ അയി ക്കോട്ടെട്ടോ ന്നാശരി ഞാന് പിന്നെ വിളിക്കാ